കേക്കാവോ ഒക്കെ എന്തെടുക്ക്ന്ന്
ങേ
എന്നടുക്കുന്ന്
എന്തല്ലാ പൊറത്ത
പുറത്തണോ ഭക്ഷ്ണൊക്കെ കഴിച്ച ചായ കുടിച്ചാ
ഓ ചായകുടിച്ച് ഇങ്ങളെന്തേയ
ഞങ്ങളിവിടെ വെറുതെ ഇരിക്കുന്നു
ഓ വറെന്താ മഴയൊന്നുല്ല
ആ വെയിലാണോ അല്ല നല്ല കാലാവസ്ഥയാണോ.
ആഹ നല്ല കാലാവസ്ഥയ
ഉ ആ ഇവിടെ മഴയുണ്ടായിർന്ന് ഇപ്പൊ പെയ്യുന്നില്ല കുറച്ച് തെളിഞ്ഞ്. നല്ല മൂടി നിക്കാർന്നു ഉം പിന്നെ വേറെന്തൊക്കെണ്ട് വിശേഷ ഉം ന്തേലും ജോലി ചെയ്യുന്നുണ്ടോ അതോ പഠിക്യണോ
ജോലി ചെയ്യാന്നുണ്ട്
ആഹാഹാ ഇപ്പൊ എവിടെ വീട്ടിലാണോ അതോ പൊറത്തോ
അല്ല ഇവിടെ നാട്ടിലെന്നെ
നാട്ടിലെന്നെ ആഹാഹാ
ഇങ്ങളെന്തെയ്യ്ണ്
ഞാന് ജോലി ചെയ്യുന്ന്ണ്ടായിരുന്നു ഇപ്പം നിർത്തി എനിക്കൊരു മോളുണ്ട് ഒന്നര വയസ്സാവക്ക് അപ്പൊ അതുകൊണ്ട് ഞാന് ജോലിക്കൊന്നും പോവ്ണില്ല നിർത്തി ഉം അപ്പ അയിന്റെ പുറകെതന്നെ നടക്കണം ഒരാള് വേണം എപ്പഴും ഇപ്പ നടക്കാനും തുടങ്ങിയിട്ടുണ്ട് അത് കാരണം ഉം മുറ്റത്തേക്കെറങ്ങും ഓരോന്നൊക്കെടുത്ത് വായിലിടും അങ്ങനെയൊക്കെ ഉം അത് കാരണം ഭയങ്കര പാടാ
ഹസ്ബന്റ് ഏടെ
ഹസ്ബന്റ് ജോലി ചെയ്യുന്നുണ്ട് നാട്ടിതന്നെ
എന്താ ജോലി എന്താ
ഉം മുൻസിപ്പാലിറ്റിയിലാ അപ്പൊ അത്കാരണം ഇങ്ങനെ നടക്ക്ണ് വേറെ വെറൊന്നുല്ല ഇങ്ങനെയൊക്കെ പോന്ന് ഇവിടെ മഴക്കാലൊക്കിനി വരല്ലേ ഇതോ ഇപ്പൊ ഞാനിപ്പ എന്റെ എന്റെ വീട്ടി ലാ ഞാന്
പോയിട്ട് പോയാലോ മറ്റോടക്ക് പോയല്ലാ
ആഹ് ഇല്ല ഞാനിപ്പോ ഒരാഴ്ചയായി ഞാനിങ്ങോട്ട് വന്നതാ നാളെ തിരിച്ചു പോവും അങ്ങട്ട് പോവും ഉം ഞാൻ അമ്മയ്ക്ക് കേക്കുന്നുണ്ടോ കേക്കാവോ
ഹലോ ആ ഇപ്പോ
ആഹ്
മറ്റടത്ത്ക്ക് പോയേല്ലേ
ഇല്ല ഞാന് ഇപ്പൊരാഴ്ചയായിട്ട് ഞാനിങ്ങോട്ട് വന്നതാ അമ്മെടെ കാലിലൊരു പ്രാണി കുത്തീട്ട് ഒരു ഈച്ച കുത്തി ട്ട് കാലില് വിഷം കേറി അ പ്പതിന്റെ കൊറച്ച് നാള് ആ ഇപ്പൊരാഴ്ചയോളായി ഇപ്പൊ കൊറവുണ്ട് അപ്പൊ ഞാനിങ്ങോട്ട് പോന്നതാ
അപ്പൊ ഹസ്ബന്റിന് ആരൂല്ലാ
ഇറങ്ങിട്ടേ എന്തോ എ കേക്കുന്നില്ല
ഹസ്ബന്റിനാരാണ്ടാവാ അവിടെ
അവിടെ അമ്മയൊണ്ട്
ആ
ഉം അപ്പൊ ഇവിടെ എനിക്ക് ഇവിടെ അപ്പ അനിയനും അപ്പനുണ്ട് എന്റെ അപ്പ അനിയൻ അപ്പ അമ്മയേ ഒള്ളൂ ഇവര് മൂന്നുപേരുവാ അപ്പൊ പിന്നെ കുക്കിംങ്ങൊക്കെ ഭയങ്കര പാടല്ലേ ഭക്ഷണൊക്കെ ണ്ടാക്കണ്ടേ അതുകൊണ്ട് പിന്നെ ഞാനൊരാഴ്ച ഇങ്ങോട്ട് പോന്ന്
ആ
ഉം പ്പൊ അങ്ങനെയൊക്കെരിക്കുന്നു. ഇപ്പൊ കൊറവൊണ്ടെന്ന് ആ കൊഴപ്പില്ല ഇപ്പൊ ഒത്തി കൊറവുണ്ട് കാലക്കൊരുമാരി നീര് വെച്ചിട്ടേ ഇപ്പൊ പറമ്പിലൊക്കെക്കെറങ്ങുമ്പം ഞക്ക് കൊറച്ച് കൃഷിയുണ്ടേ ചെറുതായിട്ട് അപ്പൊ പിന്നെ പറമ്പില് ആന്നെ പിന്നിപ്പ മഴക്കാലൊക്കെ വരുന്നോണ്ട് ഇനി അസുഖങ്ങളൊക്കെ കൂടുലോ ഉം ഫുള്ള് പുല്ലും ഇങ്ങനെക്കെ നടക്ക്ന്ന്
നാട്ടിൽ പോവുണ്ടോ
എന്തോ
ഇപ്പ അടുത്ത് നാട്ട്ക്ക് പോണില്ലെ ചേച്ചിയെഅവ്ട്ക്കന്നെ
ആ എല്ലയ്ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റെ ഉള്ളൂ ആ വീട്ടിലേക്ക് ആ അടു തന്നെ ആ ഹ് അടുത്തന്നെ കെട്ടിച്ചുവിട്ടേക്ക്ണ് അപ്പൊ പിന്നെ അതുകൊണ്ട് ഇടിക്കി ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നും പോയി ഒക്കെ ഇരിക്കും അല്ലല്ലല്ല
ആ
ഉം ഒരു പതിനഞ്ച് മിൻറ്റ് ഒക്കെള്ളൂ അടുത്ത തന്നെ സ്ഥലം അടുത്ത തന്നെ
വേറെന്താ
വേറൊന്നുല്ലവീട്ടില്‌ സുഖായിടിരിക്കുന്നോ
ഓ സുഖായിരിക്ക്ണ് ങ്ങൾക്കോ
ആ ആ ഇവിടെ എല്ലാരും സുഖായിട്ടിരിക്ക്ണ് പിന്നെഞാൻ പറഞ്ഞില്ലെഅമ്മയ്ക്ക് ആ ഒരു ഇത് ഉള്ളത കൊണ്ട് മാത്രം ആ ഒരു ഇതിലങ്ങള്ആശുപത്രിയിൽ പോക്കും അങ്ങനെ ഒക്കെയായിരുന്നു ഇപ്പൊ ഒരുപാട് കുറവുണ്ട് ചായ കുടിച്ചു മോള് ഒറക്കായിരുന്നു എണീറ്റ് ഇനിപ്പ അലപ്പായിരിക്കും ഭയങ്കര ഭയങ്കര കുറുമ്പ് കൂടുതലാ ഇനിയിപ്പോ എറങ്ങി നടക്കാൻ തുടങ്ങിയിട്ടുണ്ടേ അപ്പൊ അതുകൊണ്ട് മീറ്റത്തായിരിക്കും എപ്പോഴുംഇരിത്തിനാല് മണിക്കൂർമുറ്റത്ത് നി പപ്പേടേലിരിക്യ എറങ്ങി വേണ്ടി എന്നെ നോക്കി നിക്കാ ഇനിയിപ്പം ഞാൻ തന്നെ വേണം എടുക്കാനൊക്കെ
ആഹ ഒളെപേരെന്താ
എന്തോ
മോളെ പേരെന്താ ചോയിച്ച്
മോളെ പേര് മിരിയാം
ആ
മം
വെറെന്താ
പിന്നെ വെറെന്താ ക്കെ എന്തെക്കെ വിശേഷം എന്തേലും സംസാരിക്ക് സുഖയിട്ടിരിക്കുന്നോ പിന്നെഅവിടെ കൃഷികാര്യഅങ്ങനെയൊക്കെഉണ്ടോ
ആ അവിടെ കൃഷിയൊക്കെ ഉണ്ട്
ഉണ്ട് ആ ആ ആ വീട്ടിലെല്ലാരും
വീട്ടില്ലാരും
ഇന്നെജോലിക്ക് പോയില്ലായിരുന്നോ
ആര് ഇന്ന് ലീവാ ഒരാഴ്ച ലീവ് എടുത്ത പനിയൊക്കെ ആയോണ്ട്
ആ ആ എങ്ങനെയുണ്ട് ഇപ്പൊന്നിട്ട് പനി കുറഞ്ഞോ കുറവ്ണ്ടോ
പനി കൊറഞ്ഞ്
ആ മരുന്നൊക്കെ വാങ്ങിച്ചില്ലേ
ഓ എന്നെക്കെ വാങ്ങിച്ചു
വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ
വേറെന്താഅങ്ങനെപോവ്ണ്ട്
ഉം പിന്നെ വേറെ
ആ
ഏ പൊറത്താണ ഇപ്പം.
ആഹ് പ്പൊപൊർത്ത.
ആ കളി കാണാറുണ്ടോ?
ഓ കളി കാണല്ണ്ട് ഇങ്ങള് കാണല്ണ്ടോ?
ആ ഇണ്ട്
ഏതാ ടീം ഏതാ?
ഞാൻ എനിക്ക് ഞാൻ ശരിക്കും പോർച്ചുഗലാണ്. എനിക്ക് ഫ്രാൻസും ഇഷ്ട്ടാണ്.
എ
അവിടെ ഏതാ എന്റെ ഹസ്ബൻഡ് ഫ്രാൻസ ഏ അർന്റീനയാ
ആ എങ്ങനെ ഹസ്ബന്റിന്റെ
അല്ല ഹസ്ബൻഡ് ഫ്രാൻസ് ആണെന്ന് പറയാ ഉം ഇന്നുണ്ടല്ലോ പോർച്ചുഗലിന്റെ കളിണ്ടല്ലോ.
ആ
കാണണം ഉം. ആ അർജന്റീനെടെ കളി കളിക്കെ ഞാൻ കണ്ടാരുന്നു കഴിഞ്ഞ ദിവസത്തെ. ആ
എങ്ങനെണ്ടായിനി?
പിന്നെ കൊള്ളാലോ. കളി അറിയാവുന്ന ആൾക്കാരല്ലേ എന്തോ?
ഏതുവരെ പഠിച്ചു ജ്
ഞാനാ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞു ഉം ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ്. ഏഹ് എന്തൊ ഞാൻ ജോലി ചെയ്തൊണ്ടിരിക്കയാരുന്നു.
ആ
ഇപ്പൊ നിർത്തിപ്പ ഡെലിവറി കഴിഞ്ഞപ്പത്തേക്ക് നിർത്തി. ഇനിയിപ്പ പിന്നെ ഒന്നര വയസ്സായി മോക്ക്. ഇനിയിപ്പം ഒരു രണ്ട് മൂന്ന് വയസ്സ് കൂടെയായിട്ട് ട്ടിനി നോക്കണം.
ഇപ്പൊ അവളെയ് ഞാൻ ഇല്ലാണ്ട് നിർത്തി. എന്ത് ഇനി ഇനി പഠിക്കുന്നില്ല അപ്പൊ കൊറേ ഡിഗ്രി ആണ് ബേസികായിട്ട് അത് കഴിഞ്ഞ് ഇനി കുറെ വേറെ കുറേ പഠിച്ച് പിന്നെ ജോലി ചെയ്യായിരുന്നു ഇനി ഇനിയില്ല. ഇനിയ പഠിക്കാൻ കേട്ടോ നമുക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ പഠിക്കാൻ എത്രാനാൾ വേണേലും പഠിക്കാലോ. വിദ്യാഭ്യാസം ഉള്ളത് നല്ലതല്ലേ എന്തോ?
ഡെലിവറിന്റെ ആ ടൈമിനാണ് നിത്തിയല്ലേ?
ആ ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോത്തേക്കും ജോലി നിർത്തി. ഇനിപ്പം മോക്ക് മോളെടുത്ത് ആരെല്ലും വേണം.
ആഹ്
ഉം
അതെ വണ്ടി ഏതേലുണ്ടോ വീട്ടില്
എന്തോ?
വണ്ടി ഏതേണ്ടോ?
വണ്ടിണ്ടോ ന്നോ ആഹ് വണ്ടിണ്ട്.
ഏതൊക്കെല്ലത്?
ഇവിടെ കാറുണ്ട് ബൈക്ക്ണ്ട്.
ആഹ്
കൂട്ടറുണ്ട് ഉം.
വേറെന്താ?
വേറെന്താ വേറെ ഇങ്ങനെ പോകുന്നു. ഇപ്പൊ നല്ല തെളിഞ്ഞ കാലാവസ്ഥയോണ്ട് തുണിയൊക്കെ ഒന്ന് ഒണങ്ങിയായിരുന്നു. ക്ഷെ രാവിലെന്നിട്ട് പെയ്ത്ട്ടോ ഇതിപ്പം ഇപ്പ പിന്നെ തെളിഞ്ഞാ നിക്കുന്നേ. ആ അങ്ങോട്ടക്കെ മഴണ്ടാരുന്നോ നല്ല മഴയാരുന്നോ?
ഇല്ല പാറ്റലൊള്ളു.
ആണോ ആ ആ ആ ആ നിയിപ്പ മഴക്കാലം വെരല്ലേ. നിപ്പ തുണിയൊക്കെ ഒണങ്ങാൻ പാടായിരിക്കും ആ കുട്ടികളക്കെണ്ടോ?
ആ ആർക്ക് ഏ
അല്ല ഇയാക്ക് കുട്ടികളക്കെ ഉണ്ടോന്ന്?
ഇല്ലേ
കുട്ടികളക്കെ ഉണ്ടോന്ന്?
പത്തൊമ്പത് വയസായിട്ടേള്ളൂ.
ഇല്ല ആ ആ ആണോ ആ അത് പറയണ്ടേ. ഉം പിന്നെ ആ ഇനിയിപ്പന്താ പരിപാടി വൈന്നേരം?
ഇപ്പന്താ ഫ്രണ്ടിനെ കൂട്ടണം കറങ്ങണം.
കറങ്ങണം ഉം ഉം
ആ ഫ്രണ്ട് വടല്ല ഇപ്പ വരോള്ളു.
ആണോ? ഇപ്പവിട വീട്ട വാതിക്ക തന്നാണോ അതോ? പൊർത്തേക്ക് ടൗണിലേക്ക് അങ്ങനെ ആ പൊർത്തിറങ്ങിതാ ആ ഓ കൂട്ടുകാര് വരുവോ കൊണ്ടോവാൻ
ഇല്ല സ്വന്തായിട്ട് വണ്ടിണ്ട്.
വണ്ടിണ്ട്
സ്വന്തായിട്ട് വണ്ടിണ്ടേ.
സാധാരണ മ്മള് കൂട്ടുകാര് വന്ന് ഒരുമിച്ചൊക്കെ കൊണ്ടോവല്ലോ അ
ഉം ഇത് ഞായെടുക്കാൻ പോണോലയക്കെ.
ആ ഓ അങ്ങനെയാണോ ആ ആ ആ
തലതിരിച്ചാ അല്ലല്ലാ പ്പ പണിയന്നില്ല പണിക്ക് രാവിലെറങ്ങണണ്ടേ അല്ലേ രാവിലെയാണ് കഴിച്ചത്.
ആ ആ ആ ആ പിള്ളേരെല്ലാം അതിന് പിന്നരു പ്രായല്ലല്ലോ എല്ലാരും കളിക്കുലോ. അതിനൊരു പ്രായല്ലല്ലോ എല്ലാരും കളിക്കാൻ തൊടങ്ങുവല്ലോ
ആ അതണ്ട്.
ഉം പിന്നെ വേറെ?
വേറെ വേറെന്താ വീട്ട്ലാരും സുഖായിക്കണ്.
സുഖായിട്ടിരിക്കണ് ആ ആ ആ ഇനിപ്പ നാളെ പോണ്ടേ ഇന്ന് ലീവാക്കി ഇപ്പൊത്രസായി ലീവെടുത്തിട്ട്?
നാലിസം.
നാലുസായി ആ പ്പ നാളെ തൊട്ട് പോണാരിക്കല്ലോ? ഉ ആ പ്പത്രദിവസം ലീവ് എടുത്തോണ്ടല്ലേ.
ആ
ഉം അപ്പോവൻ മടിയില്ലേ?
ഇല്ലേ ലീവെടുത്തിട്ട് കാര്യല്ല വണ്ടിന്റടവുണ്ട്.
ആ അപ്പപ്പിന്നെ പോണല്ലേ.
ഉം
ഉം അപ്പ ശെരി ഞാടെക്ക് വിളിക്കാട്ടോ.
ആ ഓക്കെ.
ഓക്കെ